ഓഹ്
ആഹ് സുഖല്ലേ ആഹ് കേക്കുന്നില്ലേ?
കൊറവാണങ്ങളത് കേൾക് ശരിക്കു കേൾക്കുന്നില്ല.
ആണോ? ഇപ്പളോ?
ആഹ് ഇപ്പൊ ചെറുതായിട്ട് കേക്ണ്ട്. ഫസ്റ്റ് കേട്ടിട്ടില്ല. ആഹ് സുഖാണെ മക്കളൊക്കെ സ്കൂക്ക് പോയോ? ഞാനും മോളെ പറഞ്ഞയച്ചാണ്ട് പിന്നെ ഇവിടെങ്ങനെ ഇരിക്കയ്ന്.
ആഹ് അവിടെ എങ്ങനെ എടുത്തന്നേണോ മുന്നിന്നന്നേണോ
അല്ലല്ല ഒരൂ ഒന്നര കിലോമീറ്റർ അപ്പുറ്ത്താണ് സ്കൂള്.
ഏഹ് എങ്ങനെ ന്നിട്ട് പോവാൽ പോവലെങ്ങനെ? വാനില ആഹ് ചായ കുടിച്ചില്ലേ ഇവിടെ ബസ്സില പോവല് ഞങ്ങളവിടന്നൊരു രണ്ട് മൂന്ന് വീട പറത്താണ് റോഡ് അപ്പൊ അവിടെ പോയി കെറ്റീട്ട് വരണം.
ആഹ് ഇവടെ റോഡ് സൈഡ് തന്നെ ഞങ്ങളെ വീട്.
ആഹ് ഇവിടെ ഞങ്ങള് റോട്ട്ന്ന് മുന്ന്ന്ന് നോക്കിയാ കാണും പക്ഷെ ബസ്സ്ക്കാണ്ട് പോണം അപ്പൊ അവ്ട്ന്ന് കൊറേ കുട്ട്യേള് കേറാണ്ട്. ആഹ് അപ്പോ ഓലൊക്കെ കയറ്റിപ്പ്ങ്ങനെ വന്ന് ആഹ് ഇന്ന്ങ്ങനൊര് ചെറിയ തുള്ളിടല്ണ്ട്.
ഇന്നലെ രാവിലെ നല്ല മഴേനി ഇന്ന് പിന്നെ അത്രല്ല രാവിലെക്കെ ചെർതായി ട്ട്ന്നങ്ങ്ട്ട് പെയ്ത് പോയില്ലേ.
ആഹ് ഇവടെ വല്ലാതൊന്നും പെയ്തിട്ടില്ല ഇവടെങ്ങനെ തുള്ളിട്ട് ങ്ങനെ നിക്ക്
ഏഹ് തുള്ളി ട്‌ണൊള്ളു ഇവടങ്ങനല്ല ചെർ തായിട്ടൊക്കെ പെയ്തു.
ആഹ് ഇവടെ എഹ് എന്താ മഴ കൊറവാണ്. പൊതുവേ മയ ആഹ് കൊറവാ ണ്. എല്ലോട്ത്തും പെയ്യ്ണത്ര ഞങ്ങളെ നാട്ട്ക്ക് ഇങ്ങട്ട് പെയ്യലില്ല.
പെയ്യ്ണ്ല്ലല്ലേ. പ്പ ങ്ങനെണല്ലോല്ലേ ചെല നാട്ട്ക്ക് മഴ ചെല നാട്ട്ക്ക് മഴല്ല പണ്ടൊ ക്കെല്ലോട്ത്തും മൊത്തത്തില് മയ അങ്ങനല്ലേന്യോ?
ആഹ് ഇപ്പങ്ങനല്ലേ ഇപ്പൊ ന്നാ പോയേൻ്റെക്കെ മല പൊഴ അങ്ങൻത്തെരിയാന്ന്ന്ന്ണ്ടെങ്കില് മഴ കൊറച്ചൊക്കെൻ ണ്ടാവും അല്ലാത്ത പോയൊന്നുല്ലാത്ത വാത്ത്ക്കൂടെ ഒര് കുന്നൊക്കെണെന്ന്ണ്ടെങ്കില് അവടെ മഴ കൊറവാണ്. ഇവട ങ്ങനെ പൊതുവേ അങ്ങനേണ് ആഹ് ഇപ്പത്തത്ങ്ങനെ കാലാവസ് ഥ മാറിക്കൊണ്ടേ നിക്കല്ലേ ഇഞ്പ്പോ വേനല് വള്ളൊക്കെ എന്താന്നാ പറയാം പറ്റൂല.
ഇപ്രാവശ്യോക്കെ ങ്ങനെ മഴ ഇല്ലാഞ്ഞാലേ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം.
ഉം അവടെ ങ്ങനെ വള്ളം കെണറ്ണ്ടോ?
ഇബടെ ഞങ്ങള് കെണ ഞങ്ങളെ വീട്ടില് കെണറ് കുത്ത്യാല് വെള്ളം കാണും പക്ഷെങ്കില് റിങ്ങ് എഹ് എറ ക്കണം അപ്പൊ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ട ഒരുപാട് പൈസാണ്ടേ അപ്പൊ അതിലേറെ നല്ലത് ഞങ്ങൾ നാ അഞ്ചാൾക്കാര് കൂടിട്ട് പാടത്ത് കെണറ് ഒരുപാട് ദൂരൊന്നുല്ല. ന്നാ നൂറ് മീറ്റർ അപ്പൊർ ത്താണ് അവടെ കെണർ കുത്തിട്ട് അവ്ട്ന്ന് ഞങ്ങള് ഓരോ വീട്ട്ക്കും മോട്ടർ വെച്ചക്കാ. പൈപ്പവ്ട്ന്ന് ആ കർത്ത പൈപ്പ്ണ്ടല്ലോ. അത്ങ്ങട്ട് റോഡ് സൈഡ് കൂടെങ്ങനെ കൊണ്ടന്നാണ്ട്‌ റോഡാണ് റോട്ട്മ്മക്കൂടെങ്ങനെ പോയാ മതി ഇന്നിട്ട് നമ്മളെ ഓരോരുത്തരെ വീട്ട്ക്കും മോട്ടറ് വെച്ചക്കാ വെള്ളത്തിന് ബുദ്ധ്
ന്നട്ട് ഇല്ല ആഹ് ഇന്നട്ടെങ്ങനെ പൈ പ്പങ്ങനെ വരുന്നത് കമ്പിമ്മേണോ അതോ കാലെന്തെങ്കിലും വെച്ചിട്ട്
ആഹ് നമ്മള് സിമന്റിന്റെ കാല് കുഴിച്ചിട്ടിട്ട് അയ്മലിങ്ങനെ പൈപ്പ് വെച്ചിട്ട് പിന്നെ ഓരോരുത്തര് മരത്തുമ്മക്കൂടൊക്കെ വെക്കുമ്പോ ഓൽക്ക് എന്തെങ്കിലൊക്ക്
ബുദ്ധിമുട്ടല്ലേ ആഹ് ഞങ്ങളും ഇവിടെ അങ്ങെനെ തന്നെയാണ് ഞങ്ങൾക്കും സ്വന്തമായിട്ട് കിണറില്ല ഇവിടെ പഞ്ച് യത്ത് കിണറ്ണ്ട് ഇവടടുത്തന്നെ അപ്പൊ അതിന്ന് എല്ലാരും ഇങ്ങനെ നാല് നാല് വീടുകള് അങ്ങനെ മോട്ടർ വെച്ച് അങ്ങനെ ഞങ്ങളും അൻജനെ കൊണ്ട് വെപ്പ് ഇതേപോലെ കമ്പിമ്മലാണ് കമ്പിമ്മേന്ന് റോഡ് സ് റോഡിന്റെ അങ്ങേ സൈഡിലാണ് ഇങ്ങ എന്നിട്ട് അങ്ങനെ കമ്പിമ്മെ പൊന്തിച്ച് അങ്ങനെ കൊണ്ടന്നക്കാണ്
കമ്പിമ്മലോ?
ആഹ് മറ്റേ കാലില്ലേ കമ്പിക്കാല് അങ്ങനെ അങ്ങൻത്തെ കാലിൽ
അല്ല ഞങ്ങള് സിമന്റിൻ്റെ കാല്ണ്ടല്ലോ ഇണ്ടാക്കിച്ച്കാണ്ട് സിമന്റിന്റെ കാലല്ല കമ്പിയാ ന്നെ കമ്പിന്റെ കാലെന്നെ
അതെ
അ ഒരു മരത്തുമ്മലേനി അപ്പൊ ഓല് ഓല് ഒരു ഒരാളെ മരത്ത്മ്മക്കുടേനി കൊണ്ടൊന്നീനെ കൊർച്ചാൾക്കാരെ അപ്പൊ ഓൽക്ക് വീട് എട്ക്കാൻ വേണ്ടീട്ട് ആ മരൊക്കെ മുറി ക്കണ്ടി വന്ന്, അപ്പൊ പിന്നെ നമ്മളത് സ് നമ്മളത് ഒഴിവാക്കി കൊടുക്കണതല്ലേ സേഫ് ഓൽക്ക്‌ ഓലെത് നടക്കണ്ടേ നമ്മളതിന് മാണ്ടി ഓല് ഇങ്ങനെ ആയാ പറ്റൂലല്ലോ അപ്പ പിന്നെ നമ്മള് കമ്പിന്റെ കാല് അമ്മള് അഞ്ചാൾക്കാരും കൂടീട്ട് വാ വാങ്ങി
ആഹ് അത് നല്ലതന്നെയാണ് ഞങ്ങക്ക് പിന്നെ ഇവിടെ രണ്ട് വീട് ഞങ്ങള ഇങ്ങട്ട് ആന്താ ഇള്ളത് അപ്പൊ ഞങ്ങക്ക് അടുത്തുള്ള രണ്ട്‌ വീട്ട്ക്കും ഇങ്ങനെ സ്വന്തമായിട്ട് ഞങ്ങളന്നെ കാല് വെച്ചക്കാണ് പിന്നെ അയിന്റെടീക്കൂടെ ക് രണ്ട്‌ കാല് ഞങ്ങളും രണ്ട് കാല് ഓലും പിന്നെ ഓലീമ്മലും കെട്ട അങ്ങനെ ഇതാക്കി. ക്കാണ്. ഇതേപോലെ കമ്പിമ്മ ഹുക്കിട്ട് വെച്ചക്കാണ്. അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല. പക്ഷെ കരന്റൊക്കെ പൊ പോയാലാണ് പേടി അമ്മളെ വെള്ളം കഴിഞ്ഞാ
ആഹ് അത് ബുദ്ധിമുട്ടാണ് കരണ്ട് പോയാ എത്ര വട്ടം കുടുങ്ങീണറിയൊ ഞാനൊക്കെ.
ഏഹ് ഞങ്ങനിതുവരെ ഒന്നും പറ്റീട്ടില്ല ഭാഗ്യത്തിന്
ഫ്രഡ്ജ്ത്തെ വള്ളൊക്കെ എടുത്താണ് ഞാൻ ചോറൊക്കെ വെജ്. ഫ്രിഡ്ജില് കുപ്പിയിലൊക്കെ വള്ളണ്ടാവല്ലോ രാവിലെ ഒക്കെ നീച്ചുമ്പളേക്കാരം കര്ണ്ടില്ലാത്തത്. വള്ളക്ക് മോ ഫുള്ള് കഴിഞ്ഞിണ്ടാവും. ഇപ്പോ ഫ്രഡ്ജില് വല്യ കുപ്പിയിലൊക്കെ വള്ളള്ളതൊക്കെ എട്ത്തിട്ട് സ്കൂൾക്ക് പോവും മാണ്ടേ മക്കൾക്ക്. ക്ക്. ന്നെപ്പർത്തൊക്കെ പോയി കൊണ്ടുവരാനും നേരും ഉണ്ടാവുല. മദ്രസ്ക് പറഞ്ഞേക്കലും സ്
ക്കലും. ആഹ് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ്.
പിന്നെ ഈ മഴൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ നല്ല മഴൊക്കെ പെയ്യ്മ്പൊ നമുക്ക് പാടത്ത് കെണറെ ട്ട് വെള്ളെ പൊകം പൊന്തിക്കാണ്ട് ചാളിയൊക്കെ നർ ആകെ എരപ്പായല്ലേ. ഞങ്ങക്കിവടെ വേ മഴക്കാലത്താണ് ഞങ്ങക്ക് ഭായ വാള്ളത്തിന് ബുദ്ധിമുട്ട്. കാരണം വള്ളം ഇണ്ടാവൂല. പിന്നെ അവിടൊ ഒക്കെ പോയി കൊണ്ടുവരണം വള്ളം നല്ല വള്ളണ്ടാവൂല.
കലങ്ങ്യയ വള്ളയ്ക്കാരല്ലേ അപ്പൊ
കലങ്ങിയ് പാടത്തല്ലേ തോടും പാടൊക്കെ ഒന്നായേണ്ട ആ പ്രളയത്തിലൊക്കെ വെള്ളം ന്നില്യ ബുദ്ധിമുട്ടിയാണ്ട് എത്ര വള്ളാ. തിരുമ്പാനും പറ്റില്ല കുൾച്ചാനും പറ്റില്ല ഒന്നിനും പറ്റൂലല്ലോ ആ വെള്ളം.
ആങ്ങത്തെ വള്ള പറ്റൂലല്ലോ.
എല്ലാ ടേങ്കൊക്കയ്ക്കാവല്ലേ എല്ലതും. എന്തക്ക്യാ അപ്പൊ ഞമ്മക്ക് ഒളുണ്ടാക്ക ക്കാ വരെ തൊള്ളേക്ക് പാരാൻ വരേ ഞമ്മക്കൊരു മടിയാ. ഒളു വുളൂഹ് ഇട്ക്കണങ്കി ഞമ്മക്ക് കുൽക്കുയ്യണ്ടേ
ന്നഹാ ഇവടെ പിന്നെ അങ്ങനെ പാടം ഭാഗൊന്നല്ല ഒരു കൊർച്ച് കുന്നാണ്. ന്നു അങ്ങല്ത്തെ ഇതെരെ വെള്ളം ആ കിണർത്തെ വറ്റിട്ടൊന്നുല്ല ഇന്നാലും നാല് പേരക്കാർ ഇണ്ടാണുകൊണ്ട് ഇങ്ങനെ ഇനി വേനലൊക്കെ ആയാലാണ് ഇ ഇങ്ങത്തെ വേനല ഇ അങ്ങനെ അറിയില്ലല്ലോ മഴലങ്കില്
ഇന്റെ നാട്ടിലൊക്കെ ഭയങ്കര വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇതുപോലെ ഒരു കുന്നിൻന്റെ നറുവിലണ് ഞങ്ങള്ൾ രണ്ട് കിലോമീറ്റർ താഴത്തൊക്കെ പോയിട്ടാണ് ചെറുപ്പം ഇപ്പത്തിലൊക്കെം കൊണ്ടുവന്ന ഇനി ഞാനും ഞാ പറയാ സ്കൂക്ക് പോക്പോഴേും വെള്ളം കൊടുന്നു മദ്രസ് വിട്ട് മദ്രസ് പോകുമ്പോ കുളിക്കാൻ മദ്ര പോുമ്പോ രാവിലെ സുബക്ക് പോകും കുളിക്കാനൊക്കെ ഞ ഒരുപാട് ദൂരത്ത അത്യാ പക്ഷെ നല്ല രസേന കട്ടോ ചെങ്ങാഴ്ചകളൊക്കെ പാടം കൂടിട്ട് പോകുമ്പോ ആ ഒരു സ്നേഹബന്ധം എപ്പോഴും ഉണ്ട്
ഇപ്പോളും ഉണ്ട്
ഉ ഇപ്പത്തെ കുട്ടികള അവിടെ ഇപ്പൊ പുറത്തിറങ്ങണ്ട അകത്തന്ന് കുളിക്ക
ല്ല ഇപ്പൊ ആ് ഒരു എന്താ പുൊറ ലോക ഇട്ട പന്തലിയല്ലോ അതണ് ഇപ്പത്തെ മക്കൾ മക്കള ഇപ്പത്തെ മക്കൾക്കൊ ഒരു ഫോൺ കിട്ടിയാ ആ മുലക്ക് ഒതുങ്ങി കൂടൂല്ലേ പിന്നെ പുൊറത്തുള്ള ആൾക്കാരായിട്ട് യാതൊോരു കണക്ഷനും ഇല്ലല്ലോ
അങ്ങനെ അങ്ങനെ
പിന്നെ എന്നിട്ട് മക്കള എത്ര പോന്നു മക്കളാ പഠ എത്ര കുട്ടികളുണ്ട്
ഇക്ക്ഞ്ചാള്
എല്ലാരും പോകുമ്പോത്തനന് ഭയങ്കര
ആ് എല്ലാരും പോയിട ഇവിടെ ആരുും ഇല്ല രണ്ടാള കല്യാണം കൈനു
ഏ കല്യാണം കഴിഞ്ഞാരുണ്ട് ആഹാ ഏ എത്ര കുട്ടികളാ
അല്ല എരറ്റ കുട്ടികളല്ല പക്ഷേ ആ അത് പിന്നെ അങ്ങനെ വന്നപ്പോൊ രണ്ടള വലിയ ഡിഫറൻസ് ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ വന്നപ്പോ പിന്നെ നല്ല ഇതൊക്കായപ്പളേ നമ്മള് പഠി പഠിക്കേ പഠിക്കൻ രണ്ടോളണം പഠിക്കപ്പഴും പഠിക്കല്ലേ ഇപ്പൊ ഒരാള് ജോലി ക കേറി മറ്റള് പഠിച്ചോണ്ടിരിക
പഠിപ്പുണ ഇപ്പ പെൺകുട്ടികൾക്കെ എന്തെലും ഒരു പഠന ത്തിനോട് താല്പര്യമുള്ളവര് പഠിച്ച ജോലിയാണ് തന്നെയാണ് നല്ലത്
ആഹ അതന്നെ
ഇപ്പത്തെ കാലം ഞമ്മളത് എന്നൊക്കെ പറഞ്ഞാ ഞമ്മളൊക്കെ വേഗ കെട്ടിച്ചു ഇൻഇഞ്ഞീം അങ്ങ തന്നെ വേഗ കെട്ടിച് പിന്നെ പഠിചാന് - - ആഹ് ഉണ്ട് ഞാന് പ്ലസ് ടു കഴിഞ്ഞി ട്ടോളൂ അയ്നിംഇനി ഞാന് പിന്നെ ഫാർമസിക്കൊക്കെ പോകൻനിന്നീനിം പിന്നെ ഇവര് പക്ഷെ ചേർന്ന പോത്തൊരു കല്യാണം വന്നു പിന്നെ ഇവര് എന്താ പോകണ്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെന്റതവിടെ സ്റ്റോപ്പ് ആായി.
ആഹ് എല്ലാരും അങ്ങനെപത്താം ക്ലാസ് പാസ്സൊക്കെ ആയിനിം പിന്നെയ്മക്ക് ശ്രദ്ധി ചിലവിനെന്താ പിന്നെ ഇങ്ങന വീട്ടു ജോലി ടുത്ത് അങ്ങനെ കയ്യ് ഹൗസ് വൈഫായി അങ്ങനെ കയ്യാ അല്ലാതെ എന്താ
അല്ലാെ വേറെൊന്നുംല്ലല്ലേ ആഹ ഇന്നാലും ബുദ്ധിമുട്ടൊന്നുംല്ലെങ്കി പിന്നെ നമ്മക്ക് നമ്മള
ആ നമ്മക്ക് ബുദിമട്ടുണ്ടാകുമ്മ്പ ളല്ലേ നമുക്ക് പഠിക്കണം പൈസ വാണം എന്നക്കെങ്ങനെ തോന്നാ പക്ഷെ ബുദ്ധിമുട്ട് തോന്നി തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് എന്തെ - - ജോലി കിട്ടിട്ട് കുട്ട്യാൾക്ക് കൊടുക്കണം ന്ന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമക്ക് തോന്നിയിട്ടില്ല അവര് നമ്മളെ നല്ലോണ നോക്ക്ണോണ്ട്
ആഹ അപ്പൊ പിന്നെ നമക്ക് അങ്ങൻത്തെ ഒരു ചിന്ത വരൂല.
അതാണ് നേരെ മറിച്ച് നോക്കാത്ത ഭർത്താക്കന്മാരൊക്കൊണെങ്കില്. അ അതൊക്കെ ആയിണെങ്കിൽ നമ്മുക്ക് എന്തായാലും നമ്മൾ പുറത്ത് ഇറങ്ങി പോ
എറങ്ങി പോകും ആ ഓരോരു സഹായം കിട്ടി കിട്ടിട്ടില്ലെങ്കി പിന്നെ നമ്മള് എന്ത് വാണ്ട എന്തായാലും വേണ്ടില്ല നമ്മക്ക് പോകണം എന്നുള്ളരു ചിന്തയ്ക്കാരം അപ്പൊ.
ആഹ് ഓല്ക്ക് അതൊരു തക്കിടിയാക്കും ചെയ്യും. ചെലോല് അയ്നായിട്ട് നിക്ക്ണോലും ണ്ടാകും ഓല് പോയിക്കോട്ടെ ജോലി നേടിക്കോട്ടെ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ ന്ന് പറയുന്ന ആൾക്കാാര് അങ്ങനെണ്ടാകും.
പിന്നൊ പർഞ്ഞാല് അങ്ങനത്തെ ഒരസ്ഥ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് നഞമ്മൾ തന്നെ പുറത്ത്റങ്ങിപ്പോ ണ്ട ആവശ്യം വന്നിട്ടില്ല.
ആ അതന്നെ.
എന്നിട്ട് ചോറൊക്കെ ആയ. ഇച്ച്‌വടെ രണ്ടാളാണ് എൽ കെ ജി പഠിച്ണെ എരട്ടകുട്ടിളാണ്. ആഹ രണ്ടാളും അല്ലാംകു കുട്ടിളാണ്
നല്ല രസംണ്ടാവുലേ ഉം ഞാനും ഇന്റെ അനിയത്തി ഞാനും ഇന്റെ അനിയത്തി എരട്ടെ കുട്ടിളാ
ഏ ഒരേ പോലെയുള്ളോരാ അതോ വേറെ വേറെ ഒരേ പോലെ ആണോ ങ്ങൾ
അല്ലല്ല രണ്ടാളുംനല്ല ഡിഫറൻസാ നീളം കൊണ്ടും വലിപ്പം കൊണ്ടും. പ്പം കൊണ്ടും തടിയകൊണ്ടും മുഖച്ചായം കൊണ്ടൊക്കെ ഡിഫറ ഫ്രണ്ട്സാണ്ണ് ഞാൻ പറയാ ഇരട്ട കുട്ടീൾ ഇങ്ങനെ ഉണ്ടാകലില്ല പറെ
ആഹ് ഇവിടത്തെര് അങ്ങനെ തന്നെയാണ് രണ്ടാളും വേറെ വേറെ മൊ കോണാര ഹൈറ്റിന് വ്യത്യാസ ഉണ്ട് അ തന്നെയാണ് ഇവടീം.
എന്റെ കല്യാണം കഞ്ഞഞ് ഒരു കൊല്ലം കൈ ഞ്ഞാരെയാണ് കല്യാണ കയ്ഞ്ഞെ കാരണം ഓള് തീരെ തട്ടീ വലിപ്പൊന്നുല്ലയ്നിം. തെ ഞാൻ പിന്നെ നീളംതടി വലിപ്പൊക്കെ ഉള്ളതോണ്ട് ഇന്റെത് ഒരു കൊല്ലം മുന്നേ കഴിഞ്ഞെ. എല്ലതും അങ്ങനെന്നെ ഈ നമ്മള ഇതൊക്കെ ആുകണ്ടല്ലോ പ്രായപൂർത്തി ആവുന്നതൊക്കെ അങ്ങനെല്ല ആയത് ഒരു ഒരു വട്ട ഒരേ പോലെ ആയില്ല. ഒക്കെ ഒരു വ ഒരു വയ ഒരു വർഷത്തെ മാറ്റം.
മാറ്റം ആഹ ഓല്ക്ക് ഒരാൾ അങ്ങനത്തി വളർച്ച കെറവുണ്ട് ന്നുള്ള അങ്ങത്തൊരുത്‌ല്ലേ.
എന്താഅറീല്ല പ്രസവിച്ചപള് ഓള് ചെറിയരു ഒരു എല്ലിമ്മല് ഒരു ശീലകണ്ട അങ്ങനെ പറയല്ലോ അതുപോലെ അയ്നിം ന്നൊക്കെഇ പറഞ്ഞേട്ട്. പിന്നെ അങ്ങനെ നന്നാക്കി നന്നാക്കി കൊണ്ടുോന്നതാണ് പറീണത് കേക്കാ
ആഹ എന്നാ ശരി എന്നാലേ
ഹലോ
ആ എന്നാ ശരി ട്ടോ
ആ എന്നാ ശരി
ഉം